നല
അൽ ആ എന്താ ആ കേക്കിണ്ട് എന്താ വിശേഷം?
സുഖാണേ സുഖാണ് കൊഴപ്പൊന്നില്യ.
എം നിസ്കാ ആ സുഖാണ് നിസ്കാരൊക്കെ കഴിഞ്ഞാ
നിസ്ക്കക്കല്യ അതോണ്ട്പിന്നെ നിസ്കക്കന്നിന്നിട്ടില്ല. നിസ്കാരില്ലാ മക്കളെ പഠിപ്പിക്കാനൊക്കെണ്ടെ പക്ഷെ അതൊന്നും ഫുള്ളാവട്ടെ ഏ മൂന്നാള് മൂന്നാള്.
മൂന്ന് ആ ഏ മറ്റാവെയിലൊക്കൊ ണ്ടാ?
ആ വെയിലൊക്കൊണ്ട്.
ഏ എന്താ പാട്
അതിന്റെ പാടാ അതൊന്നും ഇതില് നമുക്ക് പറയാൻ പറ്റൂല്ല പാടെ ഞാൻ പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞല്ലേ
ആ പറയോണ്ടിട്ടാ
പറയാം പറയാം ഇതിന്റെ അതിന്റെ പാടൊന്നും പറയണ്ട. അയിന്റൊക്കൊരു കഥയാണ് ആ പക്ഷെ ഇ പറഞ്ഞാ ഇന്നലെ ബിരിയാണൊക്കെ അറിഞ്ഞിരിക്കണ സംഭവമാ പക്ഷെ
അതെ പറ്റൂല്ല ആ കൊയപ്പില്ല ഞാനെ ഉം
പേ പേഴ്സണലായിട്ടെ ഞാൻ വന്നെ പറഞ്ഞണ്ട് പിന്നെ
ഉ സുഖാണേ ഇങ്ങനെ പോണേ എന്താ വീട്ടില് ആരൊക്കെയുണ്ട്
ആരേ ഞാനെ കൂടത്തിലിങ്ങനെ തറവാട്ടിൽ തന്നെ അങ്ങെ തറവാ വീടായിട്ടില്ലേ അപ്പൊ പി എളച്ചും രണ്ട് കുട്ടികളും ഉണ്ട് എ ളച്ചനൊക്കെണ്ട് അവരിപ്പോ ഇവിടെല്ല നാളെ മദ്രസ് ഇല്ലാത്ത കാരണം ഒരാണ്ട് പോയി ഓലെ വീട്ടിക്ക് പ്പോയി ആ തിരൂര് ഭാഗം
തിരൂർ ര് എവിടെയാണ് ഏരിയ
ഇരിങ്ങാവൂര് നിങ്ങളതോ
ഞാൻ ഇവിടെ തവനൂര് ആയെങ്കിലറി
ആ ആയിങ്കരു കേട്ടിട്ടുണ്ട് ഉം
പിന്നെ കുട്ടികളൊക്കെ എത്രിലാ പഠിക്കണ്
ഒരാള് പന്ത്രണ്ട് ഒരാളെ ആറ് ഒരാളെ ഒന്ന്
ആ കുട്ടികൾക്കിപ്പോ മത പഠനാണിപ്പോ കൂടുതലു വേണ്ടത്
ഏ ആ അയുണ്ട് അതു മക്കളൊക്കെ മൂത്താള് പന്ത്രണ്ട് വരെ പ്ലസ് ടു വരെ മദ്രസും പഠിച്ചിരിക്കുന്നു സ്കൂളും ഉച്ച വരേ പറഞ്ഞയച്ചും മറ്റാളും
അല്ല ഇപ്പത്തേ ഇപ്പ പഠിപ്പ്‌ ഇപ്പൊ ഇപ്പ പഠിക്കണോർ ഒക്കെ വാലിയൂ ഉള്ളൂ ഇപ്പൊ ഒരു കല്യാണം ഇപ്പ നമ്മളൊരു കല്യാണം കഴിച്ച കൊടുക്കയാണെങ്കിൽ
അയിന് ഈ ഡിഗ്രി വേണംന്നുള്ളതല്ലേ
ആ അതല്ല അങ്ങനല്ല ഇതെ എന്താണ് പെൺകുട്ടികക്ക് പെൺകുട്ടികളുടെ ഡിമാന്റെന്താ ഗവൺമെന്റ് ജോലിയുള്ള ചെക്ക കുമാരമതി എനിക്കേ രണ്ടു വയസ്സായൊരു പെൺകുട്ടിയും പത്ത് വയസ്സായിരുന്നു പെണ്കുട്ടി
ഏ രണ്ടാളല്ലേ ഷാജി നിങ്ങളെ പേര് ഷാജി അല്ലേ
എന്താ ഇന്ന അറിയോ നിങ്ങൾക്ക്
എല്ല അറിയില്ല മറ്റേ സാധ്യത അവരെ അറിയില്ലേ
ഏത് പുളിക്കലാ
ആആ പുളിക്കൽ
ആ ഓളങ്ങങ്ങനെ അറിയാ
ഓളെ ഇതില് വന്നിട്ട് തന്നെ അറിയാം
ആ തീന്നല്ലേ
ഇങ്ങനെ പരിചയ ആയതന്നെ
ഏ നിങ്ങളെ ഏതിലൊക്കെുണ്ട്
ഞാനാ ആ പലയതിനുംപ്പഹ ഒന്നും ഇപ്പൊ പറഞ്ഞിട്ട് കാര്യ ഇില്ല പോയി പോയി പോയി പോയി നമ്മളതൊക്കെ പോവാന്നല്ലാതെ ഇതി ന്നോന്നും മെച്ചില്ല
മെച്ചല്ലേ ഒക്കെ പോവല്ലേ
പൊക്കാ പോവന്ന് പറയാണ്ടാ മട്ത്ത്ക്ക്ണ്
ആ
ഓരോ ഓരോരോക്കെ കേണീ പോയിട്ട് നമ്മള് ചാടും വിറ്റാവാനും വേറെള്ളത്
നമ്മുടെ കയ്യിൽ കാശുണ്ടായല്ലോ നമുക്ക് വാല്യൂ ഉള്ളുന്നു
മ് എന്താ ചെയ്യ
ആ നമ്മള ഒരാളെക്കന്ന് കൈ നീട്ട് നെ കായ് നല്ലത് നമ്മളെ കഞ്ചിൽ കായ ഉണ്ടായ
അയിന് വാണ്ടേ അയിന് കിട്ടണ്ടേ
ഭർ എന്താണ് ഭർത്താവിന എന്താ ജോലി
ഭത്താാവും ഇങ്ങനെ പോയിിക്കടൽ നമ്മളതല്ല മത്ര ഡ്രൈവർാണ് വേറൊരു ആൾക്കാര
എന്താ ശമ്പളൊക്കെ ണ്ടാ
എന്ത് അന്നാന്ന് നയിക്കണം അന്നന്ന്
ആ
നിങ്ങള്ൾവേറെതില ള്ളത് നിങ്ങള് മറ്റ മനീന്റെ ഇതിലൊക്കെ ഉണ്ടായി
എന്ന്ദിസ് വേല
അതിന് മെച്ചണ്ടായിനാ
പൈസ പോയിന്നല്ല അതെന്താ
എല്ലാരും അതന്നെ പറഞ്ഞത്
മ് മുപ്പത്ത ർ പർ മുപ്പത്തിേർ പർ മുപ്പത്തേർ പർ ത്തുകാണ്ട് ഈ പ്രൊഡക്റ്റ് വാങ്ങി പ്രൊഡക്റ്റ് കുറേ അൽമാറ കുത്തിയിരുന്ന് ഇപ്പൊ ഞാനെ എന്താ കാട്ടി
എല്ലാർക്കും അതന്നെ കഥ ഇങ്ങനെ മേടിച്ച് നമ്മളെ ഇങ്ങനെ ഞരൊക്കാ തന്നെ ഓരോ ഇതിലും പോയി കുടുങ്ങു മങ്ങോട്ട് നമ്മള് ആ കടംട്ട് നടന്ന വട്ടപ്പ ആ കഴമ്പതൊക്കെ ഉണ്ട് ഇപ്പൊ ആ നയണമ്മില് പോയി കുടുങ്ങിയായി ഇതിലൊക്കെ പോയി
ണ്ടായിന്നാ
ഏ
ഞാ നവിൽ ഇങ്ങനെ കൂടന്നാ
പിന്നെ വറുതായി അണ്ട് ഇട്ട്ന്നല്ലാതെറു കിട്ടീല്ലഏ
സാജി ഊട്ടി
ഏ
സാജിതേ.
ആഹ് അതന്നെ ആ ജ് ത .
ആഹ പവാന്നു ഞങ്ങളെ എന്റെ ഒരു ഫ്രണ്ട്ണ്ട് ഫ. സീല ഓള് ഒരു ലക്ഷം ഉർപ്പ്യ ട്ടുന്നു.
ആഹ പർഞ്. എതില് പേര് പറയാൻ പാടില്ലട്ടാ.
ലേ.
പേരും ആടില്ല ഇംഗ്ലീഷൊന്നും വല്ലാതെ. ന്ന് പറഞ്ഞരാ അതൊക്കെ ഉപയോഗിക്കാൻ പാടില്ല.
ആ് ശരി എന്നിട്ട് ഇത് എന്താണ് നിങ്ങള് എന്താ തുടങ്ങിട്ട് എ ത്ത് എത്രയി.
അതും ഇതൊന്നും അതൊന്നും ഇതില് പറയരുത് അത് ഞാൻ വേറെ പേഴ്സണല് വരാ.
ആ അ ശരി അല്ല ഇതെ ഇതിപ്പോ എന്നാ തുടങ്ങിയത് ഓയിക.
ഇന്നലെ ഇന്നാലെ ഇന്നാലെ ഇന്നാലെ.
ഏ എന്നലെ ആയിട്ടള്ളൂല്ലേ?
ആഹ.
ആഹ ശരി.
ഉം.
പിന്നെന്താ ഏ അമ്മാന്റെ ഉപ്പാന്റെ ഒക്കെ വർത്താന എന്താ?
സുഖമാണ് സുഖമാണ് കൊഴപ്പൊന്നില്ല.
ഏ അശരി.
ഏ രാത്രികൊക്കുള്ള ഫുഡൊക്കെ റെഡിആയാ.
ആഹ രാത്രിക്കൊക്കള്ള നമ്മള് ഉച്ചക്ക് രാവിലെ വെക്കൂലേ.
ആഹ പിന്നെ എന്താന്ന് മം ചോർക്കെന്താണ് കറി ഇതൊക്കെ?
ചോർക്ക് ഇന്ന് മത്തിക്കറി, മത്തിക്കറിണ്ട് അച്ചാറണ്ട് ഇതൊക്കെ തന്നെ. പിന്നെ ഞങ്ങൾ കരിച്ച്, മീൻ പൊരിക്കൂല അധികവും.
ഏ. അത് ചെലേ ഭാഗത്ത് അങ്ങന ആണ്., നമ്മൾക് ഒന്നും ഞമ്മക്ക് ഈ പച്ചക്കറി കറിം മീൻ പൊരിച്ചതും ആണ് പ്രദാനം.
ച അല്ലാ ചെല ചെലേ ഭാഗത്ത്. ത്തായിട്ടല്ല എന്റെ എല്ലാവർക്കും ഈ കൊഴുപ്പുള്ളവരാണ്.
ആ ഈ കൊളസ്ട്രോളും ഉം ഉം.
അപ്പൊ പിന്നെ ഒരാൾക്ക് പൊരിച്ചാ എന്റെ അമ്മമാക്കെ തിന്നു എന്റെ അമ്മാക് ന്നല്ലണ്ട്. അപ്പൊ പിന്നെ പൊരിച്ചുകൂലാന്ന്
ആ ആ നിങ്ങൾ ഉമ്മ സ്വന്തം ഉമ്മാന്റെ എടുത്താ.
ആഹ ഞാൻ എന്റെ കൂടില.
ഏ.
അതൊക്കെ ഒരു കതെയാണ് പറാണെങ്കി കൊറേ പറ്യാൺണ്ട്.
ഏഹ് ഹെ ഹെ പറഞ്ഞോളി പറയുമ്പോ കുറച്ചൊക്കണ്ണ്ട് ആശ്വാസം ക്ട്ടോലൊ മനസ്സിന് സമാധാനം കിട്ടോലൊ. അങ്ങനത്തെ ഓരോരുത്തർക് ഓരോ ഓരോ വിഷമം. ന്നു ങ്ങക്ക്ഇളതായിട്ട്ള്ളത് ഉണ്ടാവും നമ്മക്ക്ന്നമ്മളതായിട്ടുള്ളതും ഓരോരുത്തർക്ക് ഓരോ ഞാനൊക്കെ
അത് സംഭവം എന്താന്ന് വെച്ചാല് എഹ് സ്വർണ പ്രശ്നാണ്. അവർക്ക് സ്വർണം കിട്ടിയാ അവര് കൊണ്ടോവും അത്രതന്നെ പോവാനായിക്ണ് ഏറി പോയൊ ഒരു പതിനഞ്ചിസം കഴിഞ്ഞാ ഞാൻ പോവും.
എവ്ട്ക്ക ആൺണ്ടാ.
ആഹ ഭർത്താവിന്റെ വീട്ടിക്ക്
ഏ എത്രായിന്നപ്പ.
രണ്ടേ കാല് കൊല്ലായി ഞാൻ ഇപ്പോൾ നിൽക്കലുകൊടുത്തീട്ട്
തെന്നെ ഇഞ്ഞി നല്ല ഹൈറായിട്ട് നല്ലം പോലെ ഇവട്ന്നാണ്ട്ള്ള ജീവി നല്ലൊരു മാസമാണ് നമ്മള പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തിട്ട് നല്ല പോലെ മക്കളും മാപ്പിളൊക്കെ നല്ല പോലെ ചിരിക്കെട്ട മരണം വരെ ടുക്കും നാളാടുക്കും ആ നിങ്ങക്ക് വാപ്പ എന്തായാലും അത് തന്നെ ആണ് നിങ്ങൾ ഇനി എത്ര തള്ളി പറഞ്ഞാലും നിങ്ങള ആരും നിങ്ങടെ വീട്ടുകാർ തള്ളി ഇയിപ്പ നിങ്ങളുന്നല്ല നിങ്ങൾ ഇനി എത്ര കുറ്റംപറഞ്ഞാലും മക്കളുടെ പാപ്പാ അത് തന്നെ ആണ്. അപ്പ ഇവിടുക്കും നാളെ ഞാനെന്ത് എന്തും സഹിക്കും ഇക്കൈങ്ങളിനിപ്പോൾ വാപ്പനയും വാപ്പന്റെ വീട്ടുകാരെയും സഹിച്ച് നിക്കാണെങ്കിൽ നാളെ അവിടുക്ക അതൊരു ഉപകാരമുണ്ട്
ഉപകാരം ഉണ്ടാവും
ഉം ഉണ്ട് അയിനുള്ള ഫലം കിട്ടും ഇവിടന്ന് തന്നെ തെരും പിന്നെപ്പോ എന്താ നമ്മളൊക്കെ ഞാനൊക്കെ ഒരുപോട് ഇവിടുത്ത ഉമ്മാനാ ഉപ്പാനയും സഹിക് പക്ഷെ ഇവരൊക്കെ പാവം എരിച്ചു പോയി എന്നാന്ന് ഞാനൊക്ക ഒരു റ്റുള്ളൂ എന്റെ വീട്ടുകാരൊക്കെ പറയണ് ആ നിക്കണ്ട നിക്കണ്ട പക്ഷെ ഞാൻ സഹിച്ച് നിന്ന് എന്റെ മാപ്പള ഗൾഫിക്ക് നിക്കാണ്ട് അതിന്റെ ആവിശ്യയില്ല പക്ഷെ നമ്മൾ അന്നേ എന്താനറിയുവോ ഇതുപോലത്തെ ഉമ്മയും വാപ്പായും ഉള്ളത് കൊണ്ട് അവർക്ക് ഇവിടെ വരുമ്പോൾ അവരുടെ അടുത്ത് ഇതേകണക്ക് പോകുന്ന് വിചാരിച് ആറു പെൺകുട്ടികൾ ആയിരുന്നു
അതല്ല കെട്ടിച്ച കൊടുത്തിങ്ങക്ക് ബുദ്ധിമുട്ടായിന്നോ
അള്ളാ പറയാനുണ്ടോ ഞാനൊരു മാത്രം ഈ ഗൾഫിലേക്ക് ഇതൊന്നും അറിയില്ലല്ലോ ഞാനൊക്കെ എന്നാന്നോ പത്ത് പതിന പതിനെട്ട് വയസ്സ് ആ കൊച്ചിന് ഇങ്ങട് മ കല്യണംകഴിച്ചു കൊണ്ടുന്നെ പത്തൊമ്പതാമത്തെ വയസ്സിൽ ഏ
ഒരു മാസം പൈസയക്കും നമ്മളെ അമ്മായിമാർ ആണ്ട് നമ്മളെ പറ്റിയ കുറ്റം പറയും ഓര വിശയി പിച്ചും
അതെന്നെ ഇബടൊക്ക ആട് പറഞ്ഞിട്ട് ഒരു കാലത്ത് അഥ തെളിയിക്കുന്നു നിനക്കെന്തേ ഞാൻ അതൊക്കെ അങ്ങനതന്ന അങ്ങന ഒക്കെ പക്ഷ ഒരു പാത്ത അടക്ക ഇടുന്നു കൊഴഞ്ഞ അടക്ക ഇടുന്നു അപ്പൊ ഈ കൂട്ട മൂത്രം മുത്തിയാക്കാൻ നമ്മളെറെ ഉണ്ടന്നേ നല്ല മാ നല്ലൊരു നീയത്ത വെച്ചിട്ട പത്ത് മോൻ്പോട് നൂറ്റ നോക്കയാണെങ്ക നിങ്ങെട പ്രാർത്ഥന ഒക്കെ ചെയ് എന്താ കടങ്ങളും കൂടും എല്ലാം ബുദ്ധിമുട്ടള്ളു
നണും മോർത്രന
ഏ ഞാൻ പോറ്റി വശക്കർ ക കഴിയാത്ത കാലം പോയി. ഞാൻ ഒന്ന് എന്തായി ചെയ്യുന്നു ബുധന് ഒന്ന് ബുധനും
ഇപ്പ എന്തായാലും വേണ്ടില്ല അർത്ത കൊല്ലം
അടുത്ത വല്ലല്ല നാളെ തന്നെത്തോളി
അപ്പ പകുതിയായി
ഐക്കോട്ടെ ബൗതി ഇക്കോട്ടെ പ പരെ പത്തും പത്തെെണ്ണണം ഈ മാസീന്നത് ഇരുപത് മുന്നാണ് നോ കുട്ടിക്കാളി നല്ലരുതിൽ ഉ നെ മാപ്പി മക്കളും വിചാരിച്ച റ്റപൂടി ആ ഒരു പേടും പേടിക്കണ്ട
ഗല്ല സ്വഭാവം വന്നോളില്ല
നല്ല സ്വഭാവം വരും ഒരു പേടി അമ്മായി ഞാനൊക്കെ അള്ള ഒരു കൂട് ഞാൻ ഓതി ന്ത പ
ഏ ഏ
ആ നേരവു ഒരു കുഴപ്പില്ല അങ്ങനത്തെ ഒരു നല്ല ജീവിതമൊക്കെ വേറെ ക്കന കബരാത്തിക്കത്രത്തെ
ഏ ഞാൻ ഇതിനും വേണ്ടിട്ട് നന്നാം മാപ്പള നന്നാൻ വേണ്ടിട്ട് പോവാ ഒരു മൊലിയെമാരില്ല
ആ അതൊക്കെ ശരിയാവുന്നു അന്നും കുഴപ്പില്ല അതൊക്കെ റെഡിയ ആകും പിന്നെ ഇനീ നല്ലത് നല്ല കുറൻ എടുത്തു ഓതിയെന അപ്പക്കണ്ടു റെഡിക്കി അതനവാണി ഇത് നിങ്ങൾ ചെയ്തോക്കി ഈ നോമ്പ്റ്റ നോക്കി ഇന്ന് നോക്കട്ടാ ശെരി ഞാന് ഒന്നുംകൂടെ അടിക്കാ തിരിച്ചടിക്കട്ടപ്പ കൊറച്ചയ്ഞ്ഞിട്ട് വിളിക്ക